ഹലോ
ഹലോ
ആഹ എന്തൊക്കെയ വർത്താനം
കേൾക്കാൻ പറ്റുണ്ടോ
ആഹ പ
ആഹ ആഹ പറ എങ്ങനെയ
ഉച്ചക്കെ എന്തൊക്കെയ ഭക്ഷണം ഉണ്ടാക്കിക്ക്ണ്
ഉച്ചക്ക്എന്താ പരിപ്പും വെള്ളരിട്ട് കറി വച്ചത് പിന്നെ ഉ പിന്നെ ചിക്കണ്ടായിന്നു അത് കുറച്ച് ും ചെയ്ത് മോള് നേഴ്സറി പോയിട്ടില്ല ഭയങ്കര കരച്ചല്‌രണ്ട മൂന്ന് ദിവസല്ലേനല്ലോ ഉ ഭയങ്കരം കരിച്ചില് വണ്ടീയില് കൊണ്ടയി വെ വ് അടുട്ട ഇറങ്ങി പോണ
ആഹ ഇവിടെ അങ്ങനത്തെ മ ഇവിടെ അങ്ങത്തെ മടിയൊന്നുംല്ല ഇവിടെ കുഴപ്പമൊന്നുമല്ല സ്കൂൾക്കൊക്കെ പോകും കൊഴപ്പമല്ലാതെ പോക അംഗനവാടി പേകോണ്ടാണ് കുഴപ്പല്ലാത്തത്
ഏ ഇവിടെ എന്തോ ഒരു മടിയാണ് അറിയൻ അംഗൽവാടിയൊക്കെ പോയ കുറച്ച് ദിവസം പോയി പിന്നോട് മടി നിർത്തിയയാ അപ്പ പിന്നെ ഇനി അംഗൽവാടിിയല്ലേ അതങ്ങനെ കോട്ടയ അരിച്ച നഴ്സറിയില ആാക്കിയപ്പോ ഇങ്ങനെ തന്നെ എല്ലാം ചെയ്യാ ഭയങ്കര മഴ ഇമ്മച്ചിന്റെടുത്തൊക്ക പോണോ പറഞ്ഞ്ഭയങ്കര കരച്ചിലാ
ആ ഇവിടെ എന്റെ ഏട്ടത്തിന്റെ കുട്ടി അങ്ങനെയന്ന അവള് പിന്നെ അംഗലവാടിക്ക് പോയി പല്ല അവള് സ്കൂൾക്ക്മെച്ച അടച്ച്ു വരുമ്പോൊക്കെ പറയും ഇവച്ചി ഞാനിന്ന് അന്ന് പോണില്ല ലീവ് എടുക്കാണ് അറിയ യു കെ ജിൽ എത്തിക്കണ അങ്ങനെെ പറഞ്ഞ അങ്ങനെ കരിംഇവനിന്ന് അങ്ങന ഇല്ല കരുതിന്നു ഇവന് സ്കൂൾക്ക് പോകൂലാകയുന്നതൊക്കെ കരുതി കാരണംഅംഗനവാടിക്ക് കരുതീനും കാരണം അങ്കൽവാടിക്ക് പോകുമ്പോന് ഇങ്ങനെ കരിഞ്ഞു പോകും ഉമ്മച്ചി ഒപ്പം പോരണം ഇച്ചവിടെ ഇരിക്കണം എന്നക്കെ പറഞ്ഞ അംഗനവാടിക്ക് പോകുമ്പകര
ആഹ ആഹ ശരി
നി സ്കൂൾക്ക ഇപ്പ അങ്ങനത്തെ മേണ്ടില്ലല്ല ഇവിടെ മുന്നേക്ക് ഓടർക്ഷ വരും ചെയ്യും പിന്നെ എളേച്ചൻ്റെ കുട്ടി ഉണ്ട് ഓല് രണ്ടാളും ഒരു പ്രായക്കാരാഡക്കും വാണമെങ്കി
ആഹ ആ ന്ന ശരി അങ്ങനെ കരയാതെ നല്ല പോലെ പോയി കിട്ടണം ഇന്നാ പിന്നെ സുഖാണ് ഇത്ഞമ്മക്ക് വണ്ടി കുറച്ച് മേല ക്ക്‌കേറണം അത് ട എത്തുമ്പോഴൊക്കെ നമ്മള് കുഴങ്ങു എന്നിട്ടോ വണ്ടൽ ചീട്ട പോണില്ലറെങ്ങനെ അങ്ങട്ട കൊണ്ടോന്ന് അങ്ങനെോപ്പിച്ച പറഞ്ഞയൊക്കെ ഇണ്ട വിചാരിച്ചാണ്ട് കൊണ്ട പോന്ന് ഇപ്പ നാളഞ്ഞ ഒലപ്പ ഒന്നോടെ ഒലപ്പല്ലേനി ഓലെ കൂടെ പറഞ്ഞേക്കണെങ്കിൽ അപ്പൊ നാണപ്പഞ്ഞഞ് അങ്ങനെ എന്തൊക്കെ ചെയ്യേണ്ടി വരും
ആ് ഇവിടെ അടുത്തരു കുട്ടി അങ്ങനെയാണ് ദയ മക്കെ കറിിയന്നെയൊക്കെ വാസി നോട്ട
അതെ അതെ അമ്മക്ക എടെയാ അതാണല്ലോ അങ്ങനെ മക്കളെ പറഞ്ഞേക്കുമ്പോ നല്ല പോലെ പോവാ ഞാലേ
പോകാെ നമക്ക് ടങ്ങെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ സമാധാനം കിട്ടൂലേ വല എന്താ കയയാണോ അങ്ങനെയാണെന്നൊക്കെക്കെ പിന്നെ നമുക്ക് ചിന്ത നല്ല ചേക്ക് പോകയാണെ പിന്നെ നമുക്ക് സമാധാനത്തോരിക്ക
നിക്ക അതെതെ അ ഇങ്ങനെ ആക്കുമ്പോൾ അമ്മക്ക് ശരിട
ആഹ ഒരു ഗതിട തന്നെയന്നെ എന്നട്ട് രാവിലൊക്കെ എന്താ കട ക്കിയതരുന്നു
രാവിലെ ദോശയും കടലക്കറിയുണ്ട് ക്ക് കടലകറി ആക്പോൾ പിന്നെസ്കൂൾ കൊണ്ട്പോക്കെ ചെയ്യും അപ്പൊ പിന്ന അങ്ങനെ കടല കറിയക്കിയ ചിക്കൻ പോ അ ഏഹ അത് വേണ്ട അത് ഫസ്റ്റിലി കൊറത്ത പിന്നെ പിന്നെ ഫുഡ് കഴിക്കൂലാണ്ടേ സ്നാക്സ് വേണ്ടന്ന് പറഞ്ഞ
ആ ഇവിടെ അങ്ങെ തന്നെ സ്നാക്സ് കൊടുത്താക്കലില്ല അവക്ക് പതിനൊന്ന് മണിയാക്പോത്തേ പോല ചോന്നന്ന് വിടും പിന്നെ എന്തിനാ സ്നക്സ്സിരവിടുത്ത് ഭക്ഷണം കഴിക്കൂല പിന്നെ
ആ കഴിക്കൂല അപ്പൊ പററന്നാൾ കൊടുത്തു വിടണ്ടാറിില്ലേ അപ്പ പിന്നെ അങ്ങനെ അത് കൊടുത്തു
ചൊവ്വാഴ്ച പാലുണ്ടാവും ബുധനാഴ്ച മുട്ട ഉണ്ടാവും വ്യാ്ചും പാാലുണ്ടാവും
ഏ അത് എങ്ങനെ ഗേസറി ആയിട്ടാ
നൈസറിക്കാർക്കുംണ്ട് ഇവിടെ ഗവൺമെന്റിന്റെ സ്കൂളാണ് ഇവിടെ പക്ഷെ നഴസറിൽ ഇവിടെ കൊടുക്കും മറ്റവർക്ക് കൊടുക്കുമ്പോളേ ആഹ് ഒന്ന മുതല് പത്താം ക്ലാസ് ഒ എട്ടാം ക്ലാസ് വരെെയല്ല കുട്ടികൾക്ക് പാലും മുട്ടയുണ്ട് ഒമ്പതും പത്തല്ല
അ നഞമ്മളവിടെ സ്കൂളിലങ്ങെട്ട് നഴ്സറിെ മാദ്രാസിന്റെ കീഴിലാണ്
ആ അവിടെ നഴ്സറിയിലും കൊടുക്കണണ്ട് ഒക്കെ ഒരു സ്കൂളില ആാവണ്ടേ പിന്നെ കു ചെറിയ കു കുട്ടികളല്ലേ മറ്റുള്ള കുട്ടികൊക്കെ കൊടുക്കുമ്പോ
ആഹ അതെ ആഹ അതെ അതൊന്നല്ലത് ഇവർക്ക്ന്ന അങ്ങനത്തെതൊന്നുമല്ല ആഹ നമ്മ കൊടു വിവേക്കന എന്താല്ല അത്െന്താവോ ഉ അല്ലാക്കന്ന ഉണ്ടാവല്ല
കിട്ടില്ല പശുൊക്കെ ഉണ്ടാവോണ്ടേ ആഹ് പശുക്കൾുണ്ട് ആടകളുണ്ട്
ശാര് തറവാത്തില്ല ഞങ്ങള്
തറവാട്ടിലാങ്ങല്ല ഞങ്ങള്ൾ വേറെ പോ നിക്കണ തറവാട്ടില് ഭഷവും ആടൊക്കെണ്ട്
പാല കർന്ന് കിട്ടാെ
ആഹ അപ്പൊ അവര് ഇണ്ടാവുമ്പോൊ കൊണ്ടു തരും രാവിലെ അര ക്ലാസ് കൊു തരും ഉച്ചരിഞ്ഞിട്ട് അര ക്ലാസ് കൊണ്ടു തരും
ആഹ ആഹ അത് ശരി
ഓ കുട്ടിക്ക് മോന് പാലും ടി നിർത്തിയവിടനെ അവക്ക് അങ്ങെ കൊടു ഞങ്ങളുടെ തറവാട്ടിൽ അതിനന്ന് അവനിക്ക് എപ്പോഴും വേണം അപ്പ അതങ്ങനെ രണ്ടണ്ട് വയസ്സായപ്പോ അറ നിർത്തിക്കണം ആ കുട്ടിയൊക്കെ രണ്ട് വയസ്സ് വരെ ഉള്ളല്ലോ കൊടുക്കാൻ പറ്റിയാ അപ്പൊ അവന് പിന്നെ രണ്ടു വയസ വരെ കൊടുത്ത കഴിഞ്ഞപ്പോ പിന്നെ സ്വന്തം വീട്ടിൽ പാലുണ്ടാക്പോ പിന്ന സുഖ
ആ അതെ പാല് അതെ കൊണ്ടോടുക്കാന പണിയില്ലാത്തെ നോക്കി ഓല് ഇണ്ടാവൂലോ ആ ഏ ആ ന് ഒയ് വുട്ടൂലെയ് ഈ പണിയാവുമ്പോ ഉം ആ
ഇപ്പ പുല്ല്ണ്ടാക്കൂല്ല ഇമ്മ പുല്ല്ണ്ടാ ക്കും ബെലപ്പ വണ്ടിമ്മെച്ച് കൊണ്ടരും പിന്നെ എളേച്ചന് ഒ വട അച്ഛനും ഉണ്ടാക്കി കൊടുക്കും
ആ ആ അതെ ഇണ്ടായ കാര്യാണ് വരുമാനം ഇണ്ടാവുല്ലോ
ആ വളപ്പൊടി ഒണക്കി ആൾക്കാർക്ക് കൊടുക്കും പിന്നെ ആട്ടിങ്ങാട്ടം വാണ്ടോല്ണ്ടാവും അതും ഒണക്കി പ്പൊടിച് ഒണക്കി കൊടുക്കും
ആ ശരി
നോക്കി നടക്കാനാണ് ഇപ്പാക്ക് അയിനൊക്കെ കയ് തായിക്ക്ണ് നോക്കാൻ കജ്ജൂല ഇപ്പൊ വയിസ്സായിക്കണ് അറ്പത് വയസ്സ് കഴിഞ്ഞിക്കണ് ആ പക്ഷെ ഓൽക്ക് ചെറുപ്പം മുതലേ അയിനോട് വല്യയ താല് പ്പരാവൊണ്ടേ അത് ന്നോൽത് നിർത്തൂലാലേ നിർത്താൻ തോന്നൂലേ ചെറുപ്പത്തെ അങ്ങനെയാണ് പിന്നെ ഇപ്പൊ സ്കൂ മെച്ച് കൊണ്ടുരും പിന്നെ ഉമ്മ ഇപ്പന്നെ കൊടുക്കും കന്നാളക്കെക്കെ വെ ചി യ്യും പിന്നെ കോയാള്ണ്ട്
ഏ ഏ എല്ലാം ഉണ്ടല്ലേ
ഉം
തൽക്കന്തേണ് ണ്ടാണത് ആരോഗ്യനിലര ടൈമ് പോകാനൊക്കെ നല്ലതാണ് അല്ലെങ്കി ഒറ്റക്ക് ഇങ്ങനാകുമ്പോ ആണല്ലോ ഓൽക്ക് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വരിക
പോണംന്ന് തോ വൈമക്കെ നോക്കാനും തോണ്ടാ ഒന്നും അറിയില്ല ഫോണ് ഒന്നുമറിയില്ല ഒരു ഉപകയ അറിയില്ല
ക്ക അങ്ങനത്തെ ഇതൊക്കെ അറിയോള്ളു
ഓൽക്ക് സാധാന എനിക്കി ഫോണിമെ തന്നെ നോക്കാൻ അറിയാം ഞങ്ങളൊക്കെ ചെല്യയാണെങ്കിൽ അങ്ങോട് ആർക്കേലും വിളിക്കാൻ പറയാ അങ്ങനൊള്ള ചെയ്യ അല്ലാതെ ഓൽക്ക് അയിനെ പറ്റി ഒന്ന് അറിയില്ല പോണിനൊന്നും അറിയില്ല അങ്ങനെണ് പിന്നെഓൽ ഇക്ക രാവിലെ ആ പശു വളത്തക്കന്നെ ഇരുന്ന പിന്നെ ച്ചാ ഒരു മണി ഒന്നരാകും കേറണെങ്കി കുളിച്ചൊക്കെ കേറി കഴിഞ്ഞ് പിന്നഹ് കഴിഞ്ഞ് നിസ് ക്കാരോ ഇന്തൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടു മണി ആ ഒക്കാവും പിന്നെ ഒറങ്ങി ഒന്നേച്ച് പിന്നീം വേണം അവർക്ക് വെള്ള ള്ളം കൊടുക്കാൻ തൊഉത്തുക്ക് പോക ഒയ് വില്ല
കൊറേണ്ണഇണ്ടോ എത്ര എണ്ണ ഇണ്ട്
ഉം മൂന്ന് പശുക്കളൂണ്ട് ആടാള് രണ്ട് മൂന്നാലഞ്ചെണ്ണോക്കെണ്ട് ഉം ഇപ്പ ഈ മഴ ആവുണ്ടേ പുല്ല് ഇണ്ടാക്കാൻ മാ
ആ അതെ മയത്ത് പൊറത്തെറങ്ങി പണിയെടുക്കാൻ കയില്ലല്ലോ
പിന്നെ കയ്യൂലെ കൊണ്ടരാൻ കയ്യൂല കാനക്കെ വെള്ളഞഞ്ഞാലേ പൊന്തുലല്ലോ ഉം ഉം ന്ന് പ്പോ മയന്നെയ പ ഇല്ലേ വൈക്കോല് ഒക്ക് കൊടുക്കലില്ല അവക്ക് പുല്ല്ന്ന്യയ കൊടുക്കല് പച്ചപ്പുല്ല് പോലെ പൊറത്തക്കൊന്നും വിടു ല്ല അയിന്റെ ഉള്ളിതന്നെടും പോറത്തൊക്കൊന്നും ഒന്നും വിടൂല ഉള്ള്ക്ക് കൊടുന്ന് ഇല്ലേയ് തീറ്റാനൊന്നും കൊണ്ടു പോവില്ല അവടെര് - ത്തു കൂടെങ്ങനെ വിടും അല്ലാതെവ്ടുക്കും കൊണ്ടൊകൂല അവ്ട്ക്ക് മുന്ന്ക്ക് കൊടന്ന് കൊടുക്ക അഎന്നെ
ഏ ഏ ശരി
മിക്ക്
മഖ കുഴപ്പമാത്തോണ്ട് കേക്കും ആരോഗ്യംല്ലാം ഉണ്ടാവണ്ട്
ആഹ് ആഹ് ആ ശരി അതോണ്ടന്നെ കൊണ്ടെടുക്കല്ലല്ലേ അല്ലേലേ തിറ്റാൻ കൊണ്ടോവാനാണല്ലോപ്പ പണി ഓലക്കെ
ആഹ് തീറ്റാൻ കൊണ്ട പോകൻന്നെ പണിയ പറിയി
ആഹ് അതെ ആരോഗ്യവേണം ഓലെ പിടിച്ചുവലിച്ച് ആക്കണെങ്കില്
ആ ആരോഗ്യം ഇപ്പ അതിന്റെ ഇടൽ ഇപ്പാക്കൊന്നും സുഖംമല്ലാതായി പെട്ടെന്ന് ഇങ്ങട്ട പ്രഷറും ഇതൊക്കെ കുറഞ്ഞ് ആകെ അങ്ങട്ട് ശീണതരായി ആ വെള്ളം കൊടുത്തുകോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന്ന്ന തലറങ്ങി മീണത് പിന്നെ കൊഴപ്പൊന്നുല്ല ഇപ്പൊ സുഖയിക്കണ്
ആഹ് ആഹ് ശരി
നിങ്ങളാ അവിടെ അങ്ങനെ വളർത്തുന്ന ഒന്നും ഉണ്ടാവലല്ലേ പശു
ഇ ല്ല അതൊന്നുല്ല തറവാട്ടിൽ കോയിയുണ്ട് അങ്ങനെ
കോഴിണ്ട് ഇവിടെ മുട്ടക്കൊന്നും ബുദ്ധിമുട്ടില്ലപ്പ മുട്ട അങ്ങനെ തറവാട്ടുന്ന് ഓരോന്നോരോന്നിങ്ങനെ കൊടുന്ന രും ഇാണ്ടാവണ ഇണ്ടാവണ അങ്ങനെ ഇവിടെ ഓല് ആദ്യം അവിടെ ഞങ്ങളവിടെ അയ്‌ന കൂട്ടി പോയി ഓരന്നെ എടുക്കൊക്കെ മുട്ട
കുട്ടികളാകുമ്പോൾ ഓല കൂടെ നടന്ന് കൊറെയൊക്കെ പഠിക്കുവല്ലോ
അപ്പോ ഓലന്നെ അങ്ങനെ കൂട്ടുകാരിയണ്ട് അങ്ങനെ
ആ അ ശരി കൊറെ കോഴിക്കളൊക്കെ ണ്ടോ
ആ ഉണ്ട് അഞ്ച അഞ്ചാരറിണം ഒക്കെ ഉണ്ടാവും ഇനിപ്പോ ഓല് വരുവളോ ഒറ്റക്കെ ഇങ്ങനെ വേറിരി ത്തിരിക്കാണ് ഞ്ഞി ഓലന്നെ വരണം വരുന്നാലല്ലേ ഒരു ഒച്ചെ പൊളിയൊക്കെണ്ടാക ആഹ് ഓല് വന്നാ തൊല്ലന്നെയാക്കും മറ്റേ ര ണ്ടാളും കൊത്തിയിട്ട് ഓരെ സാധനം എടുക്കാൻ പറ്റൂല ഓനക്ക് ഓന്റെ തന്നെ വേണം ഓക്ക് ഓൾത് അങ്ങനെ ആ കച്ചറ കച്ചറ പിടി കൊണ്ടാണ്
അ ആ കോല എന്റെ സാധനത്തെ മേലെ അധികം ഇണ്ടാല് ഓരടുത്തു ഓരടുത്ത് ആഹ്
ആ ഇപ്പൊ ഇന്നലെ രണ്ടീസം ഇല്ലാത്ത കൊണ്ട് ഭയങ്കര ഇടങ്ങറായ്നു ങ്ങക്ക് സ്കൂൾ തന്നെയ ഇതിലാര മെച്ചം പറ ഞാനലോടെ തല്ലൂടിട്ടേ പൊറത്തേക്കും ഇറങ്ങാൻ പറ്റ പറ്റാത്തെ കോലാണ് മയ ആകുമ്പോക്കെ ഉത്തന്നെ ചടച്ചിരിക്കും
ആഹ് അതെ അപ്പൊള്ളില ഇരുന്നെങ്ങ് കച്ചറെം കൂടികാണ്ടേ ഓലോ രാ ആഹ് അതെ അതെ അതെ
ആഹ്
അതന്നെയല്ല ഭക്ഷണം കഴിക്കൊ ചെറുത്
ഭക്ഷണം സ്കൂൾന്ന് കഴിക്കുന്നൊക്കെ ടി ച്ചർ ടീച്ചറോട് വിളിച്ചിട്ടില്ല ഓന് കഴിക്കുന്നൊക്കെ പറയും ക്ഷേ സ്കൂൾട്ട് വന്നാ കരച്ചിലാക്കും അപ്പ പറയാ അപ്പൊ തന്നെ ഞാൻ ചോറെടുത്തണ്ട് വാരികൊടുക്കും പ്പ ഞാൻ പറയും പയിച്ചിട്ടാക്കും അവൻ
ആഹ് അത് വിഷ്പ് മാറണം മ്മൾ കൊണ്ടോണം അവിടുന്ന് കൊറച്ച് കിട്ടണ്ടതായാല നമ്മ കൊണ്ടോണതായാലും കൊറച്ചല്ലേ ശരിക്ക് കഴിക്കാൻ കഴിയൂലല്ലോ
കയൂലല്ലോ അപ്പൊ കൊടുത്ത് ഫോണ് മുന്നിൽ കാട്ടി കൊടുത്ത ചോറ് പോണതറിയില്ല കൂട്ടാനും വേണ്ട ചോറും കഴിക്കും ഉം ഞാനധികം കൊടു അധികം ഞാൻ കൊടുക്കാറില്ല എന്നാലും അവർക്ക് ഫോണ് കൊടുത്ത അങ്ങനെയൊക്കെ കഴിയും
ആഹ് അതെ ഭക്ഷണത്തിന് ആദ്യം ഫോണ വേണ്ടത്
ആഹ് ഭക്ഷണത്തിന് എന്റെ രണ്ടാമത്തെ മോക്കും അങ്ങനെയാണ് അവിടുന്ന് അമ്മായി വന്ന കാണ്ട് പറയും ഓക്കും ഫോണും കുറച്ച് ചോറും കൊടുക്കറ അപ്പ എന്താ ചോറ്ക്ക് കൂട്ടാൻ ഫോണണ് പറയില്ലോര്
അ അങ്ങനെയാണ് എന്തോ ഒരു ഫോൺണ്ടതാണെന്നല്ലേ അതൊ മാറ്റി കിട്ടണം മക്കലേത്